കേൾക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങളുടെ സൗണ്ട് എനിക്ക് സൗണ്ട് കുറവായിട്ടാ കേ നിന്ന്
ഒരു സെക്കന്റേ ഞൻ എന്റെ ഹെഡ്സെറ്റ് ആത് ഊരി വെക്കാ
ഉം ഇപ്പൾ
ഹലോ
ആ ഇപ്പൊ കേക്കാ
കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് ഉം എന്തൊക്കെണ്ട് വിശേഷം
ഓ എന്ത് വിശം കുഴപ്പ ഇല്ല എന്നാലും കേക്കാം
കുറച്ചങ് ഓടക്കി നിക്യാ മഴയൊക്കെ ഉണ്ടോ നിങ്ങടെ നാട്ടി
പിന്നെ ഇവിടെ മഴയൊന്നുല്ല മഴ ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അല്ല ഇന്നലെയും ഇന്നുമായിട്ട് മഴയൊന്നുല്ല മു
ആ നമുക്കും അതേ ഓണാക്കന്നെ മഴ കുറവ ഇന്ന് മഴയില്ല ഇന്നലെം മഴയില്ലായിരുന്നു
ആ ഹ ഹ പിന്നാതെ ഇവിടെ ഇന്ന്ന്ന് ഇപ്പോ ഇത് രാവിലെ നല്ല കാലാവസ്ഥയാ ഇന്നലെ ഇതേപോലായിരുന്നു പക്ഷെ ഇന്നലെ ചെറിയൊരു മഴ ചാറ്റലൊക്ക വന്ന്
വർക്ക് ചെയ്യുന്ന ആളാണോ?
അര് ഞാൻ വർക്ക് ചെയ്യണ വീട്ടിൽ തന്നാ
കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഒണ്ട്ണ്ട് ഒണ്ട് പിന്നെ ഇവിടെ ആ ഇവിടെണ്ട് കൃഷി നെല്ലുണ്ട് നെൽകൃഷി
നെൽകൃഷിണ്ടാ
ഉം നെൽകൃഷിണ്ട് നെൽകൃഷി ഇപ്പൊ നെൽക്കൃഷി ഇപ്പേറെ ഒരു ഒരുവിളവ് എടു അതു കഴിഞ്ഞ് ഇപ്പ അടുത്തെ എറക്കാൻ പോവാനുള്ള ഇത് നടക്കുന്നു ആയിട്ടില്ല ഒരു ഈ ഒരു രണ്ടാഴ്ച. ഉള്ളി അടക്കം ചെയ്യും പിന്നെ അവിടെന്തുണ്ട് കൃഷിയൊക്കെ
നമുക്കങ്ങനെ നെല്ലൊന്നും ഇല്ല നമുക്കങ്ങനെ പൈ തെങ്ങൊക്കെണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വീട്ടില് തെങ്ങ് വാഴ ആ റബ്ബറൊക്കെ ഉണ്ട് ആ പൈനാപ്പിൾ ആ റബ്ബർ എൻ്റെ വീട്ടിലാണ് റബ്ബറൊക്കെ ഉള്ളത് ആ എന്നെ എൻ്റെ ഉം
പച്ചക്കറി ഒന്ന്
പച്ചക്കറിയാ നമ്മുടെ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യും
ആ ആ വീട്ടിലോട്ടുള്ള ആ ശരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ
കഴിഞ്ഞില്ല എല്ലാം ആ എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിച്ചില്ല
ആ ഇന്നെന്താ സ്പെഷ്യലൊക്കെ
ചപ്പാത്തിയാണ് നമ്മുക്ക് മിക്ക ദിവസവും രാവിലെ ചപ്പാത്തിയാണ്
രാവിലെ ചപ്പാത്തിയോ അയ് ശരി അയും ഇടയ്ക്ക് എല്ലാ ദിവസമ ഒന്നുമ ഇില്ല എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ വയ്ക്കും ഇവിടെ പുട്ട് ഇങ്ങനെ മാറി മാറി വരും
പുട്ടൊന്നും എൻറെ മകൾക്ക് ഇഷ്ടമല്ല അവർക്ക മൂന്ന നേരം ചപ്പാത്തി എടുത്താതാണ് ഏറ്റവും ഇഷ്ടം
അതെ ആ ഇവിടെ എങ്ങടെണ്ട് ഇവിടെ കൊച്ചിനതുപോലെ തന്നെ
ആ അവർക്ക് ഇഡലി ദോശൊക്കെ വെച്ചാ ഭയര ഭയങ്കര വിഷമാണ് കഴിക്കാൻ
അതെ ഇവിടെ ഇവിടെ പ്രക്ഷ അതൊക്കെ ഇഷ്ടോറണ്ട ചപ്പാത്തി പ്പത്തി ഉണ്ടാക്കും ഇടയ്ക്കൊക്ക
ആ രാവിലെ എനിക്കും അത് തന്നെ ഇഷ്ടള്ള ഇപ്പം ജോലിയും പണിയ എല്ലാം കഴൂല്ല പിന്നെ ദോശയിഡലിയൊക്കെയ ആണെങ്ക തലനേ അരി ആട്ടിയൊക്കെ വെക്കണം
ആ അത് ബുദ്ധിമുട്ടാ
ഇതാകുമ്പോ രാവില ഒരു കറിയും വെച്ച്
ഉ ഉ ഉ അതെ അതെ ഇ കറിയ ചപ്പാത്തി ഒ ദിവസം ഡെയിലി ഫുണ്ടാക്കണ്ട
ആ കൊഴപ്പമില്ല അത് എനിക്ക് ശീലമാണ്
നീപ്പ ശീലമായി അപ്പ എനിക്ക് മറ്റെക്കാളട്ട സിംപിൾ ആയിട്ടാെന്ന് തോന്നുന്നില്ലേ പെട്ടെന്ന് അതെ എളുപ്പ ഇപ്പ സ്ഥിരമായിട്ട്ണ്ടാക്കി ഉണ്ടാക്കി ആ ഇവിടെേ ഉണ്ടാക്കൂഫണ്ടും കുട്ടി ഇസ് സ്കളിലൊകെ കൊടുക്കാൻ ചപ്പാത്തിന്നു പറയാൻ മ് ഇപ്പം നമുക്കിവിടെ പറമ്പിന്ന് നമ്മള് വാഴ ഒരണം വെട്ടി പൂവാൻ പൂവാൻ പയം
ഓഹോ ഇപ്പ നമുക്ക് അങ് പൂവാനൊന്നുമല്ല നമ്മുടെ പറമ്പിൽ നമ്മുടെ പറമ്പിലുള്ളത് രസകതളി പാളയന്തോടൻ അറിയോ പാളയംന്തോടന്നൊക്കെ പറഞ്ഞാ അറിയാമോ
പളം കോടം എന്നൊക്കെ പറ പളയം പ ഇവിടുന്ന്ല അവിടെ പായൻ തുടന്ന്യും പിന്നെ രസകലി എന്ന് പറയ നമ്മുടെ നാട്ടിൽ കുറവാ ഞങ്ങൾക്കിവിടെ ചെങ്കദളി എന്ന് പറയും
നമ് നമുക്കത് ഞാലി പൂവൻ പറയുന്നുണ്ട്
ആ പക്ഷേ ഞങ്ങളിവിടെ ഞാലിപ്പൂ എന്ന് പറഞ്ഞാൽ ചെറിയ പൂവൻ പഴമില്ലേ അ അതിനാണ് ഞാ പൂവൻ എന്ന് പറയും
നല്ല മധുരംള്ള
മധുരമുള്ള ചെറുത് പിന്നെ ഇ രസംഗളന്ന് ഇവിടെ. ക്കെ പറയ ഇടില്ല ഇവിടെ അങ്ങനെ സാനം ഇവിടെ കൃഷിയില്ല സാനം വളരെ റയറാ ഞാൻ ഇവിടെങ്കിലും ഞാൻ കാണുന്നില്ല ഇടയ്ക്കൊക്കെ ആ തെക്കോട്ടുണ്ട് ഞങ്ങ ഞങ്ങളുടെ ഏ ഞങ്ങളുടെ ഏരിയൽ ഇല്ല കുറച്ച കൂടെ വാർ നേരിയയിലൊക്കെ ക
നിങ്ങളടെ മലബാർ ഏരിയയാണോ ഹലോ ആ നിങ്ങളുടെ നിങ്ങൾ ആ എവിടെയാണ്
ഞങ്ങള് മദ്യത്തി വരും
ആഹ
ഉ കൊല്ല ആ അതുകൊണ്ടാ ഞങ്ങള് ആലപ്പുഴ ഉ പിന്നെ ഇവിടെ അന്നെ കൃഷി ഇതാണ് നെൽകൃഷി യാണ് ഞങ്ങൾക്ക് മെയിൻ
അവിടെ ആലപ്പുഴക്കാരുടെ
ആഹ ഞങ്ങള ആ ആലപ്പുഴ വച്ചാ ആലപ്പുഴ മൊത്തം ഇല്ല ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാല് ഞങ്ങള് അ വിസ്
ഉം ഹ്
പ്പ അവടെ ഞങ്ങൾക്ക് നെല്ലാണ് മെയിൻ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളീ ഈ പറഞ്ഞ വാഴ ഏത്തനും ഏ ഏത്തവാഴ കൃഷി ചെയ്യുന്നു.
നിങ്ങക്ക് മഴയത്ത് വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുണ്ടോ?
വെള്ളം കയറുന്നത്തന്ന് വെച്ചാല് വെള്ളം മൊത്തത്തി ഉള്ള വരുമ്പോഴൊക്കെ ഉള്ളു അല്ലാതെ ഇവിടെ പാടത്ത് കൃഷി നമുക്ക് ഉള്ളത് കൊണ്ട് രണ്ട് കൃഷിയൊക്കെ നടത്തുന്ന പാടങ്ങളാണ് ഒറ്റ കൃഷി ഇങ്ങോട്ടൊക്കെ പോയിക്കഴിഞ്ഞാ കുറച്ച ങ്ങോട്ടൊക്ക പോയി കഴിഞ്ഞാൽ കൃഷി മാത്രേ ഉള്ളൂ വർഷത്തി അതിങ്ങനെ വെള്ളം കറ്റി മുക്കടുന്ന കാരണം അവർക്ക് ഭയങ്കരപാടാണ് നമുക്കിവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്ന ഇടക്കുണ്ട് എന്നാലും വെള്ളത്തിന്റെ പുറത്തോട്ടൊക്കെ പോകണ്ടേ
ആഹ ഹഹ
അതുമായിട്ടങ്ങ് ശീലിച്ച് ഞങ്ങൾ
ഞങ്ങള് ഞാൻ ചോദിച്ച അതല്ല നിങ്ങക്ക് മഴ പെയ്യ്മ്പ വീട്ടിൽ വെള്ളം കയറ്ന്ന അങ്ങെ
ഇല്ലില്ലില്ലില്ല അങ്ങനൊന്നും കേൾക്കില്ല അതൊക്കെല്ല നമ്മ പറഞ്ഞത് നമ്മളിവിടുന്ന് ഇറങ്ങി പോണ വഴിക്കൊക്കെ റോഡിലൊക്കെ അങ്ങോട്ട് പോണ വഴിക്കൊക് ഒക്കെ പാടങ്ങൾ കൃഷിയില്ലാതെ കിടക്കുന്ന പാഠത്തിൻ്റെയൊക്കെ നടുക്കൂടെ പോണ റോഡ് ഒക്കെ കവിഞ്ഞ് വെള്ളം കയറുന്നവരുടെ കൊണ്ട് മഴ പെയ്യുമാ അങ്ങനെ ചൂട്ടുള്ളപ്പ വീട്ടിലേക്കൊന്നും കേറില്ല
പിന്നെ ഇഷ്ടംപോലെ താറാവ് കൃഷി
താറാവ് ആഹ് താറാവ് ഒണ്ടായിരുന്നു താറാവ് ഇപ്പ ഇല്ല താറാവ് നമ്മള വീട്ടി ഇപ്പം വളർത്തുന്നില്ല ഞമ്മളിപ്പം മുമ്പ് ണ്ടാര്ന്ന് നമ്മുടെ കുടുംബ വീട്ടിലൊക്കെ താറാവും കോഴിയൊക്കെ ഉണ്ടിപ ഞാനിപ്പ പുതിയ സ്ഥലം മേടിച്ച് വീട് വെച്ചപ്പ അവിടെ അയലൊള്ള സൗകര്യം കുറവ് താറാവിന വളത്താൻ
ആ പക്ഷെ നമ്മള് ഞാന് ആ അതിലൂടൊക്കെ യാത്ര അത്രയും കണ്ടിട്ടുണ്ട് താറാവിനെയോക്കെ കുട്ടത്തോടെ കൊണ്ടു പോകുന്നേ
അത് ക്രിസ്റ്റി നടത്തുന്നവരാ നമ്മള് വീട്ടിലെ കാര്യം മൊത്തം കുടിവെള്ളത്തിലാവും അത് താറാവ് കൃഷിക്കാരാണ് അത് മോട്ട് മോട്ട കൃഷിയുണ്ടോ അതായത് മോട്ട രാവിലെ ഒരു മുട്ട എടുക്കുന്ന വേണ്ടിയിട്ടുള്ളത് പിന്നെ അല്ലാതെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മള് പൂവൺ താറാവിനെ അല്ലെങ്കിൽ ഇറച്ചിലുടെ ടൈ ആകുമ്പോ അതിനെ വിറ്റി മറിച്ചിട്ട് അടുത്ത നടക്കും അവ അവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അതുണ്ട് അതൊ കഷ നിങ്ങൾ കാണുന്ന വലിയ കൂട്ട കൂട്ടത്തോടെ പോകണത് കൃഷിയാണ് താറാവ് കൃഷിയാണ് ശരിക്കത് അത് ഓരോരുത്തർ ആ അത് ആയിരം രണ്ട് ണ്ടായിരം ഒക്കെ ഒന്നും രണ്ടും തലല്ല അതെ അതെ അതെ ആ അത് കാണുമ്പോ നല്ല രസ പക്ഷ അത് വളർത്തുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് ചെറിയൊരു പനിയോ എന്തേങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ആയിരത്തിനും പ്രശ്‌നമാ
ഓ അത്രയും കെയർ കൊടുക്ക
പിന്നെ അതുങ്ങൾക്ക് അത് താറാവുന്ന് പറഞ്ഞ പെട്ടെന്ന് താ താറാവ് ഇപ്പം വിലയുണ്ട് താറാവിന് ഇപ്പൊ ഒരു താറാവിന് ബീഫിന്റെ വിലയുണ്ട് കൂടെ അതിനെക്കാട്ടും വിലയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അഞ്ഞൂറൊക്കെ എനിക്ക് നാന്നൂ പത്തമ്പത് അഞ്ഞൂറെക്കായ
ഉം ക്ഷേ നമ്മളൊന്നും നമ്മളൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല താറാവിറച്ചി ശെ
കഴിച്ചിട്ടില്ല ആ ഞങ്ങൾ ത കഴിക്കും ഞങ്ങൾക്കിവിടെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കൂടെ വളളം കളി നടക്കാറുണ്ട് അപ്പ വള്ളങ്ങളി നടക്ക പുന്ന ദിവസങ്ങളില് ഞങ്ങക്കിവിടെ ഞങ്ങക്കതൊരു ഓണം ഓണത്തിനെക്കാട്ടി ഞങ്ങള് കൊണ്ടാടുന്ന ഞങ്ങളുടെ വീട്ടിന്റെ വാതക്ക വള്ളം കളിയ
ഏത് വള്ളം കളിയാ അത്
ഞങ്ങൾക്കിവിടെ ഞങ്ങൾ തുടക്കമാണ് വള്ളങ്ങളുടെ തുടക്കം അക്കൻ ചമ്പക്
ആ അത് കേട്ടിട്ട്ണ്ട് ചെമ്പക്കുളം വള്ളംകളി പുന്നമടക്കായലില്
തോടക്കവാണ് നമ്മടെ വീടിൻ്റെ വാദ്ക്കലാണിത് അവ്ടെ ഏ ഞങ്ങള ബന്ധുക്കളെല്ലാം വരുന്നത് ഈ ഒരു സമ ആ എല്ലാരും വരും നമ്മളെ ബന്ധുക്കൾ കൂടുന്ന ടൈമും കൂടെ
ഓഹോ
താറാവും ഈ പറഞ്ഞകത്ത് ഈ പോഴമീനാണ് വളത്തുന്ന ഇവിടെ നമ്മളെ അടുത്ത് തന്നെ വളച്ച് വെച്ചിട്ട് അത് വളത്തുന്ന് ഈ സമയത്ത് വെളവെടുക്കുന്ന രീതിയിലാണ് മ്മള് വളത്തുന്ന അയ്ന്റെ ബീഡ്സ് വെന്റൊക്കെ ടോന്ന്ട്ട് ഈ കുറ്റ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇടുന്ന ഈ ഒരു ടൈമില് വെളവെടുക്കുന്ന രീതിയിലാ
ഓ
ഉം അ അവടെ അവ മീനൊക്കെ ഇഷ്ടംപോല ണ്ടല്ലോ
നമ്മള് നമ്മള് കൊല്ലം ആന്നേലും ഞ അ ഉള്ളിലോട്ടുള്ള ഗ്രാമപ്രദേശാണ്
ആ ഓക്കെ ഓക്കെ അഅ് ശെരി ഉം ഉം ഉം അഅ് ശെരി
ആ ഒരു കൾച്ചറൊന്നും നമക്ക് കിട്ടത്തില്ല
കിട്ടത് നമക്ക് പിന്നെ കോഴ പോന്നുല്ല ഫു ഡിന് നിങ്ങള്പ്പം പച്ച
ഓ എൽ എല്ലാം നല്ലത് കിട്ടും ആ ഹഹ ഹ
കിട്ടും പിന്നെ പൊറത്തുന്നുള്ള മീൻ ആവനുണ്ടോ നിങ്ങക്ക്
ആഹ അതെ യതെ ഇപ്പം പിന്നെ ട്രോളിംഗൊക്കെ തൊടങ്ങിയല്ലോ
പിഴ്തെടുത്താമതി ആ ഇപ്പം ട്രോളിംഗയൊണ്ട് കൂടുവാ ക്ക് പോയിട്ട് വീശി രണ്ട നേരത്തേക്കുള്ള വക്കാൻ കറിക്കുള്ള സാനം കിട്ടും ഹലോ കേക്കുന്നുണ്ടാ